ഓ
എ വിശേഷം
നല്ല വിശേഷം
മഴയൊക്കെ ഉണ്ടോ
മഴല്ല അന്ന് വെയിലാണ്
ആഹാ ആാാ പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെന്ന് രാവിലെ നല്ല മഴയായിരുന്നു
ഇപ്പ നല്ല വീര്
നമ്മ ദ ന നമാ ആഹ ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ പറീ
ജോലിയെല്ലാം കിഞ്ഞ ഫുഡൊക്കെ കഴിച്ചോ
ആ കഴിച്ചു എല്ലാം കഴിഞ്ഞു
ഉം ഉം പിന്നെ എന്തൊക്കെയ ഹോബീസ് എ ഹോബീസ് എന്തെിലും ഉണ്ടോ
ഹോമിയോആ
എന്താണ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ
ആഹ
എന്തന്ത്യ
ക്രോഷ ക്രോശിട്ട് വക്കില്ലേ
ആ ഹാ ആ ആാ
അറയാണ് അത
ആഹ് അറിയാ അറിയാം അറിയാറിയാം മറ്റേ എല്ലാം നൂല് വെച്ചിട്ട്
ആഹ അതിന്റെ സ്ലൈഡ ഉണ്ടാക്കുംലിപ്പ്ണ്ടാക്കും പിന്നെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കും ബേഗ് ഉണ്ടാക്കും ഹാൻ ബാഗ്
ആഹ് ചില ബൺ ഉണ്ടാക്കത്തില്ലേ
ബണ്ണ് ഇണ്ടാക്കും ഉം സ്ക്രഞ്ചീസും
അഹ ഹാ പിന്നെ വേറെ വേറെ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം
ഇങ്ങക്ക് വേണെന്നുണ്ടെങ്കി മെസ്സേജ് അയച മതി
എന്താ ആ അത് ആ സംഭവം ആ മെസ്സേജ് അയക്കാമെ
ഉം
ഉം ഉം ഉം ഉം
ല്ലോ എന്തൊക്കെള്ളത് ന്ന് വ ഇഷ്ടപ്പെട്ട്ക്ക്ണങ്കി വാങ്ങിക്കാളി എ
അതെ അതെ ആ ഹ ഹാ ഒന്ന് പൊ ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്ത് തന്നാ മതി
ഉം ആ ആ അത് വിട്ടര്ണ്ട് വാട്സപ്പ്ല്
ആ അതിറ്റന്നാ മതി
ഉം പിന്നെ ഉം ഇങ്ങള ഫുഡയ്ക്കല് കഴിഞ്ഞോ
ഫുഡ് കഴിച്ചില്ല കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ
ഉം
ഉം
ആ നോമ്പല്ലേ ന്തോ
ആ നാളന്നൊ ആ ഇന്നന്താ മറ്റേ അവധി മാറ്റി വെച്ച എന്തുകൊണ്ടാ അറിയൊ കലണ്ട്ര് ല് ഇന്ന് കലണ്ട്ര് ല് ഇന്നാണ് അവധി കടക്കുന്നത്
ആഹ്
ല് നാളെയാണ് സ്കൂൾനെക്കെ ആ നാളെ അവധി
ഉം
ആ ആ ഇന്ന അവധിയില്ല ഇന്ന് വർക്കിങ്‌ ഡേയാ
നാളെ അവധി ഇണ്ടോ ആ ന്നാ പിന്നെ കൊഴപ്പല്ല
ആ നമ്മള് ഇന്ന് അവധിയാന്ന് വിചാരിച്ച
ഉം സ്കൂളിന് അവധി കൊടുക്കലില്ല ഓൽ എന്തേന്ന് ആവോ കൊടു
ഏതാ
സ്കൂൾന് അവധി അങ്ങനെ കൊടുക്കലില്ലല്ലോന്ന്
ആല്ല നമ്മുടെ കലണ്ട്ര് ല് റെഡ് കളറ ആണ് ആണ് ഇന്ന്
ആ ആ
അപ്പം അങ്ങനെ വിചാരിച്ചിരുന്നു അപ്പ ന്യൂസ് പേപ്പർൽ ഇന്നലെ കാണിച്ചു അവധി വെള്ളിയാഴ്ചത്തേക്ക് നീട്ടീന്ന് ഉണ്ടായിരുന്ന് ആ
പിന്നെ
പിന്നെ
ഏ
ട്രിപ്പായിട്ടൊക്കെ പോവാറുണ്ടോ
ട്രിപ്പ്‌ പോവലില്ല ഇപ്പൊ കൊറേയിട്ട് എട്ട് മാസായ കുട്ടിയാണ് അപ്പൊ പിന്നെ അങ്ങനെ ഉള്ള ഒന്നും പോയിട്ടില്ല എങ്ങോട്ടും കൊർച്ചും കൂടി കഴിഞ്ഞിട്ട് ന്നട്ട് ഓനെറ്റ് പോണം
ആ ആ ആ ആ പിന്നെ പൂന്തോട്ടം പൂന്തോട്ടം ഒക്കെ ചെയ്യണ
ഉം ഇക്ക് ഇഷ്ടം തന്നെണ് പോണതും കാൺണോക്കെ
ആ ഹാ ഹാ ഹാ പിന്നെ പൂച്ചെടികള് പൂച്ചെടികളൊക്കെ ഇണ്ടോ
ഇല്ലേയ് അതൊക്കെ ആദ്യം ചെയ്തിരുന്നു കല്യാൺത്തിന്റെ മുന്നെക്കെ ഇന്നെ കല്യാണം കഴിച്ണ മുന്നേ ഞാൻ അതൊ ക്കെ ചെയ്തിര്ന്നു കല്യാണ കയിഞ്ഞ ശേഷ്
ഏ ഞാപ്പ എല്ലാം പോയി തെരക്കായി പോയി
ഉം അപ്പൊ പിന്നെ പണികള് തെരക്കൾ അങ്ങനായി- പോയി പിന്ന ചാ ചിന്തന്നല്ലേ
അതെ അതെ അതെ എല്ലാർടെ അവസ്ഥ അതനി അതെ അതെ അതെ.
എന്നാലും. ഇതൊക്കെ ചെയ്യമ്പോരു രസാവല്ലേ.
ര
പൂക്കളൊക്കെ രിച്ച് നട്ട് ഇതൊക്കെ പൂവൊക്കെ വിരിയന്നെ കാണുമ്പം.
ഉം സന്തോഷം.
അതെ അതെ. ഉം
ഉം
പിന്നെന്താ.
അയ്യറക്ക അങ്ങനെ പോന്നു
ഉം ഉം.
ഉം ഉം നിങ്ങ ന്തേലും വർക്ക് ചെയ്യണ്ടോ.
ഞാന് വർക്കായിട്ട് അങ്ങും ചെയ്യുന്നില്ലാ
ആ
ടെസ്റ്റ്കളൊക്കെ ഴുന്നുണ്ട്.
എന്ത് കേട്ടില്ല എന്താണ്.
പിഎസ്സി ഇല്ലേ എക്സാം
ആ
പിഎസ്സി പിഎസ്സി പിഎസ്
വേ വേസ് വേസ്‌റ്റോ ന്തോ എന്തോ പറയിണ്
നെറ്റ് ഇതില്ല റേഞ്ച് ഇല്ലാന്ന് തോന്നുട്ടോ ക്ലിയർ ഇല്ല. ക്ലിയറാവുന്നുണ്ടോ.
ആ അപ്പ കേക്കണ്ട്
പിന്നെ
എന്ത് പറഞ്ഞേ എന്ത് വർക്ക്ണ്ടെന്നാ അറഞ്ഞേ.
വർക്കെല്ലാ ഇ ടെസ്റ്റ് എഴുതു ന്നുണ്ടെന്നാ പറഞ്ഞത്. എക്സാം ഇല്ലേ പറഞ്ഞത്.
എക്സാമ് ആ പിഎസ്സി ആ പിഎസ്സി ചീയുണ്ടോ
അതിന് വേണ്ടി പഠിക്കുന്നുണ്ട്.
ആഹ് ശരി ജോലിക്കേറാനില്ലേ.
അതെ അതെ അതെ ഉം.
അയി നല്ലം തലേ കേറണല്ലോ അല്ല.
അതാതാ ഒരുപാട് വർക്ക്യ്യണം ഒരുപാട് പിടിക്കണം.
ഉം.
ഉം ഉം ഉം ഇതൊക്കൊന്നു-
ഉം. നിലവിലൊന്നും ചെയ്യണില്ലല്ലേ.
നിലവല് ചെയ്യുന്നില്ല അത്യാശ്യം ഒന്നും ചെയ്യുന്നില്ല
ഉം.
ഉം ഉം അതിനൊന്നും സമയം തെകയുന്നില്ല
ഉം സമയല്ല ഇപ്പൊ വേമേ സമയം പോണ്ട്.
അതെ പെട്ടെന്ന് സമയം പോവ
ഉം പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോയ.
ആഹ് സ്കൂളി പോയി സ്കൂളി പോ ന ഇപ്പ അഞ്ചച് മണിവും വരൻ ഇനിയിപ്പ മൂന്ന് ദിവസം അടുപിച് അവധിയല്ലേ
ഉം ഉ
ഉം
അവധി ഒക്കെ കഴിഞ്ഞട്ട് തിങ്കളായിച ഉടവും ഒരു മടിക്കരം. പോ
മടിയാ അതാ മൂന്ന് ദിവസംക്കെ അടിപ്പിച്ചച്ച് കിട്ട്പ പിന്നെ തിങ്കളാഴ്ച ഭയങ്കര മഠിയരിക്കും.
ആഹ് ആഹ് ആഹ
ആഹ വെള്ളത്തിനൊന്നും കുഴപ്പല്ല ശ്യമല്ല.
ഉം ഉം
വെള്ളൊക്കെ ഉണ്ട്. പിന്നെ
പിന്നെ വേറെ എന്താ ഉള്ളത്.
വേറെ എങ്ങനാ പോണൂ.
എന്തൊക്കെയുണ്ട്
ഏ
കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടുണ്ടോ?
എന്ത് ചെയ്യാന് കൃഷിയോ?
ആഹ്
ചെയ്യണം എന്നൊക്കെ ഇഷ്ടം തന്നെയ തൈമില്ല ഒന്നിനും.
ടൈമില്ല ആഹ ആ് ആ്
അതെന്നെ
പി എന്താപട് പെരുന്നാളായിട്ട് ഡ്രസ്സ് ഒക്കെ എടുത്തോ?
ആഹ ഡ്രസ്സ് ചുരിദാർ എടുത്തു.
ആഹ ഹഹ് ആഹ
വലിയ റൈറ്റ് ഒന്നുംല്ല. മൂപ്പർക്ക് പെയിന്റ് പണിയാണ് അപ്പോൾ വലിയ റേറ്റിന്റെ ഒന്നും എടുക്കുല്ല.
മറ്റേ ഇപ്പ മറ്റ ആഡീസൽ നടക്കല്ലേ ആടിസയില്.
അങ്ങനെ പറഞ്ഞ എന്താ?
ആ ടി ഡിസൽന്ന് പറഞ്ഞ മറ്റേ പിന്ന റൈറ്റ് കൊറച്ച്. കൊടുക്കുന്നയിന്. ആഹ ഓണത്തിന് മുന്നേ ആടിസൽ അടക്കല്ലോ?
ആഹ്
ആ ഇല്ല ഇവിടെ ഒന്നും അങ്ങനതൊ
ഇല്ല. ഉം പക്ഷെ ആടിസൈയില പോയി വാങ്ങിക്കഴിഞ്ഞാ ലാഭത്തിന് വാങ്ങാെന്നാ പറയ.
ആ അന്തായിന് അവിടെ ഉണ്ടോ
ആഹ് നമ്മള ഇവിടെക്കെ ഉണ്ട്.
പിന്നെന്താ
വേറെ റബ്ബറൊക്കെ ഉണ്ടോ അവിടെ
ആഹ് ഇണ്ട് ഏലംകുളത്ത് ഇണ്ട് റബ്ബറ് കൃഷി നടത്തണുണ്ട് പിന്നെ എന്താ ഈ മനക്കല് കേട്ടിട്ടില്ലേ ഏലംകുളംതന്നാ കേട്ടിട്ടുണ്ടോ ഏഹ്
ഇല്ല ഇല്ല ഇല്ല കേട്ടിട്ടില്ല
ഇ എം എസ് നമ്പൂതിരിപ്പാട്
ആഹ് ആഹ് ഇ എം എസ് നമ്പൂതിരിയുടെ ആഹ് അറിയാ അറിയാ അറിയാ അറിയാ
അയിൻ്റെ നാടാണ് അവിടെ ഒരു മാനൊക്കെ ഇണ്ട്
ആണോ
അവിടെ ഇങ്ങനെ ഇന്നെ കെട്ടിച്ചേക്കണ് എന്നുണ്ട്
ഉം ഉം ഉം മറ്റേ കായലൊക്കെ ഉണ്ടോ അവിടെ
ആഹ് കായലും ഇതൊക്കെണ്ട് മഴ പെയ്താലെ വെള്ളം ഇങ്ങട് നിറഞ്ഞിട്ടേ ഈ റോട്ടുമ്മേക്കൂടെ ഒക്കെ നടക്കൂല വണ്ടിയും പോകൂല
ആണോ
മഴ നല്ലോണം പെയ്താലേ വെള്ളപ്പൊക്കം
ആഹ് അതെ അതെ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാണല്ലൊ മഴ പെയ്താ
മഴ പെയ്തേക്കെ നിർത്താതെ പെയ്തേയ്ക്കാന്ന് അറിഞ്ഞീന്നുകൊണ്ട് വണ്ടികളൊക്കെ സ്റ്റോ പ്പ് പിന്നെ വറ്റിയക്ക് വണ്ടികളൊക്കെ പോവാൻ തുടങ്ങി
ആഹ് ആഹ്
ഞങ്ങളെ തോടി വീടിന്റെ അവടേക്കൊക്കെ വെള്ളം കേറും
ആന്നോ ശൊ അന്നേരം പാടാല്ലേ മഴ
ആഹ് പാടാണ് പാടം മൂടീട്ട് പൂളക്കൊമ്പൊന്നും കാണന്നേല്ല
ആഹ്
അങ്ങനെ വെള്ളം കേറും അവിടെ ഒരു ആനക്കല്ല് പറഞ്ഞ ഒരു പാറൊക്കെ ഇണ്ട് കാണാൻ രസ
കാണാനൊ കാണാനൊക്കെ രസാല്ലേ പക്ഷെ മഴ പെയ്താ
ഓക്കെ ഇങ്ങേ പിന്നെ വിളിക്കാമേ
ആഹ് എന്നാ ശെരി